ഹലോ
ആ കേൾക്കാവോ കേൾക്കാം എന്തോ റേഞ്ച് കട്ട് ആഹ മനസ്സിലായി മനസ്സിലായി.
ഇന്നെന്തോണ്ട് വിശേഷം കുഞ്ഞന്തായി ഉറങ്ങുന്നോ.
ഇല്ല ഇവിടെ പാല് കുടിക്കുന്നു കാപ്പ് കുടിക്കുന്ന സമയയാരുന്നല്ലോ.
അന കൊന്നും ഇല്ലാത്ത അതണ്ടാ.
ആഹ പിന്നെ ഏ പിള്ളേരുടെ അവധിക്കാലൊക്കെ അങ്ങനെ ചെലവഴിച്ചു.
പിള്ളേർ അവധി..
ലന്ന് ഉറങ്ങിയാല് നമ്മള്. ഏ എനിക്കിവിടെ ഷോപ്പില് ഞാൻ വരുന്നുണ്ടേ. പ്രത്യേകിച്ച്ലീവ് എടുത്തിട്ട് എങ്ങോ.. എങ്ങും പോകാനൊന്നും പറ്റിയില്ല എന്നിരുന്നാ തന്നെയും നമ്മള് അവസാനഘട്ടം എത്തിയപ്പഴ്ത്തെക്ക് ഇവിടെ കോളമായിരുന്നുന്തോ മറ്റേ ആഹ് അതും
കായൽ നമ്മള് വെള്ളത്തിനകത്ത്റങ്ങി നയിക്കുന്ന ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഏ കൊല്ലം അടുപ്പിച്ചൊരു സ്ഥലംഉണ്ടല്ലോ.
അനക്ക്
എന്തോ ഒരു സ്ഥലത്ത് അവിടെ പോണന്ന് പ്ലാൻ ചെയ്ത് പക്ഷെ നടന്നില്ല കേട്ടൊ. അത് കാരണം നമ്മള് സ്കൂള് തുറക്കുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ ഇവരെ അല്ല അതിന് ഇടക്ക് വെച്ച് സ്കൂൾ എടത്ത സമയത്ത് നമ്മെ വാഴ സിനിമ റിലീസ് ആയത്. അത് കൊണ്ട് കാണിച്ചു അത് കഴിഞ്ഞ് സകൂള് തൊ ഒരാഴ്ചക്ക് മുന്നേ ഹലോ?
ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ഹലോ?
കേക്കാവോ?
ഹലോ? കേക്കുന്നില്ലേടാ.
ആഹ് കേക്കുന്നുണ്ട്. കേക്കുന്നുണ്ട്.
ആ അപ്പം ഒരാഴ്ചക്ക് മുന്നേ നമ്മള് എന്തയിതെന്നറിയാമോ പുനലൂര് തിയേറ്ററി പോയി ഇവരെ ദൃശ്യം സിനിമയില്ലേമ്മടെ അതുകൊണ്ട് കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് കാണിച്ച് പുനലൂര് പാലത്തേ കെറി. പിന്നെ അന്ന് ഫുള്ളവിടങ്ങ് ചെിലവഴിച്ചു. വെളിൽ ഫുഡും കാര്യങ്ങള പിന്നെ എ സ്കൂൾ അടച്ചപ്പോ തൊട്ടേ അങ്ങ് കല്യാണയിരുന്നു.
ആഹ കല്യാ കല്യാണം കല്യാണം കല്യാണം അതോണ്ട് പ്രത്യേകിച്ച് ടൂറിനൊന്നും പോവെണ്ടി വന്നില്ല.
ഉം പോണന്നുണ്ടായിരുന്നു പിന്നെ ഈ ചേട്ടനും പണിയും ഇല്ലാര്ന്ന്
ഞാനീ ഷോപ്പിൽ വരുന്നരുതേ ഒള്ളായിരുന്നു. അതവിടെ അടുത്താണോ ഷോപ്പ്?
അവിടെ അവിടെല്ല ഒച്ചേ ബഹ അത്ന്നന്തോ മഴയാണോ പട്ടികുരയ്ക്കുന്ന ആണോ
മൊത്ത
മൊത്തത്തി ഒരു കലപില. റിനോട്ടല്ലേ നമ്മള് ആഹ് തെളിച്ച പോ ഇപ്പ കൊഴപ്പില്ല.
അല്ല
ഇവിടെ മഴ മൂടി നിക്കുവാന്നാലും കൊഴപ്പില്ല. മഴയായിരിക്കും ഞ എനിക്ക് അഞ്ചരൊക്കെ ഇറങ്ങണ്ടേ ആണോ അന്നെ ഇവിടെ മഴയാവും. ആ ന ഇുന്നോട്ട് പോ എന്നല്ലേ ഞാൻ എറങ്ങാറായപ്പോ ഭയങ്കര മഴയായിരുന്നു.
മ്മ്
എങ്ങനെ പോവും വരും വിളിക്കാൻ. ആണല്ലേ. ആഹ് ആഹ് ഒത്തിരി ദൂരണ്ടോ രാവിലെ ജോലിയൊക്കെ ഒതുക്കി ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട വന്നേ. ആഹ എന്ന കൊഴപോല്ല. ഇവിടന്ന് പത്ത് രൂപ പോയിന്റ്. ആഹ് ഹഹ
പിന്നെ
ആ രാവിലെ ചെങ്കലവ കിട്ടിയാ രുന്നു ചെങ്കലവ മീനറിയത്തില്ലിയോ മറ്റേ കിളിമീനെ ആ ആ കിളിമീൻ കിളി മീൻ ആ ഇവിടെ നമ്മളെ പുളി വെച്ചെ പോരുക്കി ആണോ ആ അന്നു വറുത്തതെ നല്ലാ
ഉ എല്ലാർക്കെ പിന്നെ ചൂടോടെ ദോശ ഉഴപ്പ് കൊടുക്കണം ദോശയോ അപ്പോ എന്തേിലും ആത്
ആ വായിട്ട
വയ്യിട്ടെ
വയ്യിട്ടത്തേക്കെ ഞാനും ന്റെ കെട്ടിയോനും ചിലപ്പം ചോറ് കഴിക്കും ആ ആ ആ പിള്ളേർക്ക് ചൂടോടെ ദോശയോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വേണം ചോറധികം ട്ട ഇല്ലല്ലേ
ആ ആ
അവിടെങ്ങനാ
ഇവിടെ ആ രണ്ടര വയസായ തേ ഉള്ളൂ ചോറ് കഴിപ്പു കൊറവാ എന്നാലും
ആ
മുട്ടേക്കേ കഴിക്കുന്നോ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒഴിച്ചു കൊടു ക്കുവാണെങ്കിലെ കഴിക്കുംഅല്ലാതെ പിന്നെ മൊട്ടേ മീനൊക്കെ കൂട്ടിക്കോളും ചോറ് തി ന്നാൽ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ചോറ് ഞങ്ങക്കിച്ചിരി ഇറങ്ങാനൊക്കെ ഭയങ്കര വില പിള്ളാരങ്ങനല്ലേ ചോറുണ്ണാൻ ഭയങ്കര മടിയാണല്ലോ
അയ്യോ ആന്നു മധുരോം കൂടെ ഈ പിള്ളേരെ കഴിച്ചു ശീലവായി കഴിഞ്ഞാലേ ചോറ് കഴിക്കത്തില്ല
മധുരം കിട്ടിക്കഴിഞ്ഞാ പിന്നെ മധുരം മതി
ആ മധുരം കഴിച്ചീപിള്ളേരെ ശീലായി കഴിഞ്ഞാൽ ചോറെന്നു പറയുന്ന സാധനം ഈ പിള്ളേരുടെ അടുത്തൂടെ കൊണ്ടപോകാൻ പറ്റത്തില്ല
പോകാൻ പറ്റത്തില്ല പിള്ളേരെ
തിന്നത്തില്ല
അതെ അതെ അതെ
അതുകൊണ്ട് ഈ ഓ നമ്മൾ കഴിവതും ഒരു മധുരം കൊറച്ചെ വെക്കണം ഇവർക്ക് മുഠായിയുടെ മധുരമൊക്കെ ഉണ്ടല്ലോ ആ
ഈ മുട്ടായിയൊക്കെ പിള്ളേരെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആന്നാന്നു മറ്റേ ശർക്കരയുടെ ഇതൊക്കെ കൊടുക്കാം കേട്ടോ ശർ
ആ ആ ശർക്കര പനകൽക്കണ്ടം അതെ അതെ അതെ ആ അതെല്ലാം ഇപ്പ അങ്ങനെ കുറുക്കൊന്നും അങ്ങനെ കല്ലാണ്ട് കഴിക്കത്തില്ല
ഇല്ല ഇല്ലയോ
പിന്നെ ഈ അമൃതം പൊടി കഴിക്കും അംഗനവാടികൾ
ആ അത് നല്ലതാ അത് നമുക്ക് വലിയവർക്കും നല്ലതാന്നേ അത് വെച്ച് മറ്റേ അത് വെച്ച് ഷാർജ അടിച്ചിട്ടുണ്ടോ ഷാർജ അടിച്ചു കുടിക്കാൻ നല്ലതാട്ടോ
ആണല്ലേ
അത് അതെങ്ങനാന്ന് വെച്ചാലേ കുറുക്കിയിട്ട് വെയ്ക്കണം ഷാർജ് അല്ല ഷാർജേന്നെ ഇത് അമൃതം പൊടി കുറുക്കിയിട്ട് ത ണുപ്പിക്കാൻ വെയ്ക്കണം എന്നിട്ട് നമ്മളെ ഷാർജയ്ക്കകത്ത് ചേർക്കുന്ന കപ്പലണ്ടീം അണ്ടി പരിപ്പ് മുന്തിരിങ്ങ പഴം ഇതെല്ലാം കൂടിയിട്ട് അടിച്ചിട്ട് ഇതെ അതിനാത്തോട്ടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുടിച്ചു നോ ക്കണം നല്ല നല്ലതാ.
ആണല്ലേ?
ആഹ് ഞാന് ഈ പിള്ളേർ അങ്ങമാടിയിലാവുമ്പോഴേ. ഇവർക്ക് ഈ അമൃതംപൊടി വെച്ച് ഒരുപാട് പലാരങ്ങൾ ഉണ്ടാക്കി കൊണ്ട് പോകാൻ കാണും.
ആല്ലേ.
ആ അപ്പഴ ഞാനി- ഇവിനകത്ത് നോക്കിപ്പോ എനിക്ക് കിട്ടിയതാ നല്ലത് ഈ അമൃതം പൊടിയന്ന് പോലും പറയ-
പറയതല്ലോല്ലേ.
അതിന്റെ കൂടെ ഈ തണുത്തിട്ട് രണ്ട് ഐസും കൂടി ഇട്ട് കൊടുത്താ നല്ലതാ. പിന്നെ അതുപോലെ തന്നെ മറ്റേ അവി - കൂടി ഉണ്ടാക്കും അതറിയാമോ?
ഇല്ല അമൃത പൊടി കൊണ്ടോ?
ആ അതിനകത്ത് ഒച്ചിരി ഉ ഈ മാവാദ്യം എടുത്തിട്ട്. തേങ്ങ തോന ചേർക്കണം തേങ്ങയും തിരുവി ഇടണം തിരുവി ഇട്ടിട്ട്- ശകലം ഉപ്പും ശകലം പഞ്ചാരയും- പിന്നെ ശകലം ജീരകം നമ്മുടെ മറ്റേ ഏലക്ക ഇല്ലയോ- എല്ലാം കൂടെ പൊടിച് നമ്മളെല്ലാം മാ- വർക്കത്തില്ലയോ അതേപോലെ വർക്കണം. കിണ്ടി എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടക്കെ നല്ല നാട. ആഹ് നല്ല രുചിയാണ്. അതിങ്ങനെ വറുത്ത് കുറച്ച് കുപ്പിൽ വെച്ചിരുന്നാലല്ലേ നമുക്കി ടക്കിടയ്ക്ക് ചായയ്ക്കൊക്കെ എടുക്കാം. ആ എനിക്കടെ ഇവര് പന്ത്രണ്ട് കവറ് കിട്ടുായിരുന്നു. വേറെ കുഞ്ഞില്ലേ രണ്ടു പേരല്ലയോ അപ്പോഴും ഞാാനിങ്ങനെയൊക്കെ ചെയ്ത്. വയ്ക്കുായിരുന്നു.
ആഹ് ഹാ ഹാ ഞാനത് അപ്പുറത്തെ വീട്ടില് ചേച്ചിക്ക് കൊടുക്കുവായിരുന്ന്.
ആന്നല്ലേ ആ് ഇത് ഞാനേ ആര കവർ ആർക്കെങ്കിലുമ ഒക്ക കൊടുക്ക- ക്കും പിന്നെ ആർ കവർ ഇങ്ങനെ ഇതിപ്പോ ഒരു മാസം കഴിയുമ്പോ അടുത്ത മാസം പിന്നേും കിട്ടും.
ആ അതെ പെട്ടെന്ന് തന്നെ കേട്ടു-
ആ അതപ്പ തീരുണ്ട എങ്ങനെയല്ലം. അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളത് ഇലയപ്പത്തിനകത്ത് കുറച്ചിടുായിരുന്നു.
ആഹ് ഇളയപ്പം ഞാനും ഉണ്ടാക്കിട്ടുണ്ട്.
അന്നേരൊക്കെ ആക്കിും തീർക്കുവല്ല പിന്നെ കൊറച്ച് ഞാനും കുറുക്കി കുടിക്കുവായിുന്ന ശർക്കരയക്കെ ഇട്ടിട്ടെ. ഇപ്പഴും എൻ്റെ കൊച്ചു ചെറുക്കൻ ഭയങ്കര ഇഷ്ടവാ കുറുക്കി കൊടുക്കണം പക്ഷെ മധുരം വേണം. മ്
ആഹ മാധുരം ആ.
പാലൊക്കെ ഒഴിച്ച ഒത്തിരി പാലന്ന് ഒഴിച്ച ആൾ ഒന്ന് ചോളും മോക്ക്ത്ര പോരാട്ടോ. ഒരുപാട് കുറുകരുത് ശകലം വെള്ളം പോലെ. അങ്ങനെയാന്നേ കോരി കോരി കുടിച്ചോണ്ട് അവിടെ ഇരുന്നോളും രണ്ടും കൂടെ.
ആണ്
ആ മോളകും കൂടെ മൂന്ന് പേർക്ക് -
ആഹ ആഹ്
അവനിഷ്ടവാ.
ആഹാ ഹാം എല്ലാരും എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക്.
ചെല പിള്ളേർക്കേ ഇഷ്ടള്ളു.
മ്
എ ഈ പിള്ളരാണെങ്കിൽ വെക്കേഷൻ അങ് എന്റെ അമമാവിമ്മയുടെ കൂടെയായിരുന്നു അപ്പൊ എന്നും നാല് ഒരു മൂന്നര നാല് മണിയാാവുമ്പം ചായ കുടിക്കുന്ന സമയ ആവുമ്പോ അവർക്ക്. ഇത് വേണം അപ്പൊ അമമാവമ്മ ഉണ്ടാക്കി കൊടുക്കും അവിടെ ചേട്ടന്റെ കുഞ്ഞ് പൊടിക്കുഞ്ഞാട്ടെ അവക്ക് കിട്ടുന്നുണ്ട് അമൃതം പൊടി.
ആണല്ലേ
അപ്പം അതിന്ന് എടുത്ത് ഉണ്ടാക്കി കൊടുക്കും ട്ട് മറ്റേ എന്തോ വയനെല്ലെ അപ്പോ
അഹ് വയനൽ ആ ഉണ് അഹ് വയനൽ അഹ് അത് കാണും നല്ല നല്ലട അത് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ചക്ക പൊരിച്ച നനക്കാലോ വല്ല വയനയില അപ്പം ചക്ക ചക്ക
ഇ അമൃത പൊടി
ആഹ് ഇല്ലല്ല ഇല്ലല്ല ഞാൻ ഭയങ്കര മോശായി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും
അഹ് ഞാൻ വിചാരിച്ച ചക്കയും വെച്ചു ഉണ്ടാക്കല്ലോന്ന് പറഞ്ഞപ്പോഴേ
ആ ഇവിടെ ഇപ്പൊ ചക്കയുടെ സീസോണയാതുണ്ട് വയനെടപ്പം ഉണ്ട്
ഇപ്പൊ ചക്ക സീസണ് മഴയും കൂടെ ആയൊണ്ട് അവിടെ ഇവിടെ എല്ലാം ആടാന് വീഴുവാ
അതെ
കൊതുവ സന്ധ്യയാവുമ്പോ എന്ത കൊതുവ
ഇവിടെ കിട്ടാനില്ല സാനം
ആ ആ മഴ മഴആയോണ്ട് ഞങ്ങള് വീട്ടിൽ ഞങ്ങളുടെ അവിടെ ഞാനും പിള്ളോരു എൻ്റെ ഏട്ടനും ഒള്ളൂ
ആഹ്
അപ്പോ പിന്നെ പ്ലാവിൻ അത് നിറച് ചക്കയാ ഞാൻ രാവിലെ ഇങ് വരും പിന്നെ അവിടെ ആർക്ക് വേവിക്കാനാ
ആതെ
ഞായറാഴ്ച ഒരു ദിവസം ഉണ്ട് ന്ന് നല്ല ഫുഡ് കഴിക്കും അന്ന് ചീന് മേടിക്കും നമ്മുക്ക് ചന്തെ പോയിട്ടേ
ആഹഹ
അന്ന് പിന്നെ ചക്ക ഇറക്കാനൊന്നും നിട്ടിട്ടില്ല
അഹ് അത് പിന്നെ തീനിയല്ലേ
അന്ന് ചീനിയും ചന്തെ പോമ്പോം ബീഫും വാങ്ങിക്കും
ആഹാ
ഞായറാഴ്ച ദിവസം ബീഫാണ് ഓ തോനെനുംന്നും മേടിക്കതില്ല മീൻ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ബീഫ് മേടിക്ക
ആഹ് ആഹ് ആ
ഇരുന്നൂറ്റി ഇരുപത് കണ്ടല്ലയോ ബീഫിന് ഇപ്പം
അതെ അതെ
അതൊണ്ടെങ്കി ഒരു ദിവസം ഓടിക്കാം ഞങൾ നാല് പേരല്ലേള്ളൂ
പിള്ളേരു കഷ്ണം കൂട്ടത്തില്ല ചാറു മതിയവർക്ക് ചാറും വേണം ഞാൻ അയിന്റെ കൂടെ ഇിച്ചിരി പരിപ്പ് കറിയും കൂടെ വെക്കും പരിപ്പും പപ്പടവും കാച്ചും
ആ
പിള്ളേർക്ക് വേണ്ടിയേ
ആഹ
അവർക്കുന്നത് മതി എടാ ഞാൻ കട്ടാക്കിട്ട് വിളിക്കാവേ കേട്ടോ